വിശേഷോ
ബാക്കി സുഖം
സുഖം മഴണ്ടോ ആ ഇന്ന് ഇടിം മഴേം ക്കേണ് നല്ല ഇടിയൊക്കേന്ന് ഇന്ന് രാവിലെ
ആണാ ഇവിടെ മഴ പെയ്ത് ചെറുതായിട്ട് പൊടിഞ്ഞോണ്ടിരിക്കുന്നു മഴ പെയ്ത് തോന്ന് ചെറുതായിട്ട് പൊടിഞ്ഞോണ്ടിരിക്കുന്നു
ആഹ ഇവിടെപ്പ ഇങ്ങനെ വെയില് ചെറുങ്ങനെ തൊറക്ക്ണണ്ട് മറ്റത് നല്ല ഇടിയേനി ഇടിവാളേനി രാവിലെ അഞ്ച് അഞ്ചരെക്കെ ആകുമ്പോ സുബഹിക്ക് ഞാൻ ഞാൻ ഇടിന്റെ സൗണ്ടേട്ടാ ണീച്ചതെന്നെ ഫ്രിഡ്ജും ഇതൊക്കെ ഊരിടാൻ വാണ്ടി
ആഹ് ആഹ്
ക ഭക്ഷണൊക്കെ ആയോ
ആഹ് ആഹ് ആയി അവിടെയോ
ആഹ് ഇവിടെ ഭക്ഷണളൊക്കെ ആയിണ് ബാക്കി പണിണ്ട് തൊടക്കാണ്ട് അലക്കല് കുറച്ച് മിഷിൻല്ട്ട്ണ് കൊറച്ച് കല്ലുമ്മ തിരുമ്പിക്ണ് ചോറും കറിയൊക്കെ സ്പെഷ്യലെന്താ ഹലോ ഹലോ കേൾക്കില്ലേ ഹലോ ഹലോ